ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
കേൾക്കുന്നുണ്ടോ
കേൾക്കുന്നുണ്ട് കേൾക്കുന്നോ
ആഹ് കേക്ക്ന്ന് പറഞ്ഞോ
എന്തെടുക്കുവാ
ചുമ്മാ ഇരിക്കുന്നു ഇനി നമുക്ക് കഴിച്ചിട്ട് ഇനി എങ്ങനാ പ്ലാന്
ആഹ് കഴിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാ
നേരത്തെ പോയിക്കഴിഞ്ഞാ പ്രശ്നം ഉണ്ടോ
ഇല്ല
ഇനി എന്തായാലും ചെയ്യ ചെല്ലുമ്പോ ഇപ്പ രണ്ടര ആയില്ലിയോ മൂന്ന് മണിയാവും ചെല്ലുമ്പോ
ഉം
ഒരു സാധനം വാങ്ങിക്കണമല്ലോ
ഉം
എനിക്കാണെങ്കിൽ പിന്നെ സോപ്പ് പെട്ടിയും പിന്നെ എന്തന്ന്, സോപ്പ് പെട്ടിയും, വേറെ എന്തോ, വാങ്ങിക്കണം അത് ഞാൻ
ഉം
ഇവിടുത്തെ ഒരു കടയുണ്ടല്ലോ ഇന്നലെ ഞാൻ ഫ്രണ്ടിൽ പോയിരുന്ന കട
ഉം ഉം ഉം
അവിടെ പോയി വാങ്ങിച്ചിട്ട് ആതിന് മൊത്തം
മുട്ട ഇന്ന് മുട്ടക്കറിയണോ ചപ്പാത്തിയാണോ
മാളെ ചോറ് കൊണ്ടോണ എങ്കിൽ മൊട്ട
ആഹ് അഹ് അഹ് വീട്ടിൽ ചെന്നിട്ടിനു ജോലിയ ഉണ്ടോ
ഇല്ല ഞാൻ കുളിച്ച് തുണി കഴകിട്ടാണ് വന്നേ
ആഹ് ഞാനാണെ ഇന്നലെ നല്ല നെത്തോല് മേടിച്ചോണ്ടേ തുണി കഴുവാൻ പറ്റിയില്ല അങ്ങനെ ഒരു കുന്ന് തുണി അവിടെ കിടപോണ്ട് ചെന്നിട്ട് കഴിവണം
മതിയായിട്ട് ഞാൻ കുളിച്ച് ഇതായിട്ട് വന്നേയ നല്ല കണക്കി ഇന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് തന്നേ
നല്ലപോലെ പഠിച്ചല്ലോല്ലേ
അന്നേ
ഉച്ച വരെ പഠിച്ച് ഇനി ഉച്ച കഴിഞ് വീണ്ടും പഠിക്കും
ഞാൻ ഉച്ച കഴിഞ്ഞ് പഠിക്കണമന്ന് പറഞ്ഞ സത്യം പറഞ്ഞ വന്നേ ഞാൻ താമസിച്ചല്ലേ വന്നേ
ആഹ്
ഇന്ന് താമസം എവിടെന്ന് അപ്പ ഞാൻ വിചാരിച്ച് ചോ അതുവരെ പത്രം വായിക്കണം വിചാരിച്ചു
ആഹ്
പത്ര മയച്ച് പത്രം വായിച്ച പറ എന്നിട്ട്ക്കാന്ന് വിചാരിച്ച്
ആഹ് പത്രവും വായിച്ച് ഉച്ച കഴിഞ്ഞ് പഠിക്കുകയും ചെയ്ത് എല്ലാം കഴിഞ്ഞു
അമ്മനെ കുഴപ്പല്ല അതപ്പോഴും ഞങ്
ഉം വീട്ടി പറ്റാത്തോണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇപ്പം ഇവിടെ
ഇവിടെ കുഴസകു
എന്താപ്പ ചെയ്യുവാ
എന്തൊരു മാനസികാവസ്ഥയാെന്നലോചിച്ച് നോക്ക ആരെയൊക്കെ പേടിക്കണം വീട്ട നട്ടാര മാത്രമാണോ പേടിക്കേണ്ടത് നാട്ടുകാര ആണോ പേടിക്കേണ്ടത് കൂട്ടുകാരിയെണ് ആരെയ പേടിക്കണ്ടെന്ന് ഇപ്പൊ തന്നെ സംശയമാണ്
പാരകളെല്ലാം കൂടെ കുറ്റിയും പെറിച്ച ഇറങ്ങിയക്കുവാന്ന തോന്നണേ
അതിന്റെ കൂടെ ഒരു ചെറുക്കനെ കൊടുക്കാത്ത സംശയം അവനും എന്നും വന്ന് സംശയം ചോയിക്കുവന്നെ
കഷ്ടവ എന്തൊക്കെ വഴിയണ്ട അവന് നോക്കാനടി ഏഹ്
ആന്ന്
പിന്നെ ഇപ്പോ മ്മക്ക് സബ്ജക്റ്റ്ടടിച്ച് കൊടുത്ത കഴിഞാൽ സബ്ജക്റ്റൻ്റെ ഇംഗ്ലീഷ് വേഡ് മലയാളം വീഡ ഒന്ന് കൊടുത്ത കഴിഞ്ഞാത് എല്ലാം തുര തുരയായിട്ട് വരത്തില്ലയോ
ഉം
അതങ്ങോട്ട് എഴുതിയടുത്താ പോരെ നമ്മുടെ വായിന്ന്ന്നെ കേട്ടവൻ എഴുതിയടുക്ക എതു ഇത്ര ഇത്
അതാ
ഇനി എല്ലാവരേും ചെക്ക് ചെയ്യുകവാെന്ന് എന്തുവാണന്ന് എനിക്ക് മനസ്സിലാവുന്നല്ല എൻ്റെ ഉദ്ദേശം
എനിക്ക് പററിഞ്ഞോളേ നീ അന്ന് വരാത്ത ദിവസം എൻന്റെറടുത്ത് ചോദിച്ച് നിങ്ങള് രണ്ടുപേര് ഒരുമിച്ച് പഠിച്ചാണോ എന്ന് ചോദിച്ചു
ആഹ്
ഞാൻ പറഞ്ഞ അല്ലന്ന് പറഞ്ഞു അപ്പൊ ചേച്ചിയും ഫിസിക്സ് ആയിരു ന്നോ എന്ന് ചോയിച്ച് ഞാൻ പറഞ്ഞ ആരുന്നുന്ന് കോളേജിൽ ആന്നോ ഞാൻ പറഞ്ഞാ കോളേജിലാ ഇത്രേ ചോദിച്ചോളൂ വേറെ ഒന്നും ചോദിച്ചില്ല
പക്ഷെ ആള് പാവമാ നല്ല സ്വഭാവമാ എന്നൊക്കെ അറിയാം നല്ല സ്വഭാവമാന്ന് അറിയാം
ഉം
നല്ലയാ
പഠിക്കാനുള്ള തൊര കൊണ്ടായിരിക്കും
കുരവുണ്ടായിരിക്കും അവന്റെ ചെവി മൊബൈല് നോക്കുമ്പോൾ നമ്മളായാലും മൊബൈല് നോക്കിക്കൊണ്ടിരിക്കുന്നു അതോന്ന് എനിക്കറിയത്തില്ല
ഉം ഉം എന്തോ മനസ്സിനന് വല്ലാത്തൊരിത് അവരേയും കൂടെ കണ്ട കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്തൊരിത്.
ഇത് ചെയ്യാനന്ന് പറ മനുഷ്യൻ എങ്ങനെയുണ്ട് കരയിലും ജീവിക്കാൻ വയ്യാ. ഞാനും എന്തേ ചെയ്യൻ തിരിഞ്ഞ കടക്കാൻ പറ്റോ. തിരിഞ്ഞ നടക്കാൻ പറ്റില്ല ഇവർ ഇടം കണ്ണ് വെച്ച് നോക്ക എന്നുള്ള കാര്യം ഞാൻ കണ്ട്.
ആഹ്‌ ആഹ്‌ ആഹ്‌ ആഹ്‌
തിരിഞ്ഞടക്കാൻ അതുകൊണ്ട് പറ്റത്തില്ല അതെനിക്ക് മനസ്സിലായി.
അവിടെ നമ്മള് അപ്പുറത്തകത്ത് പോയിന്ന് കഴിഞ്ഞാൽ അവരെ അവിടെ വരും.
എല്ല ഈ ഇപ്പം നമ്മൾ ഫോം വിളിക്കുന്ന കണ്ട കഴിഞ്ഞാൽ പറയും. നമ്മുടെ രാജ്ഞി ഉണ്ടല്ലോ. കാണുമ്പോൾ പറയും. പിന്നെ ആ കൊച്ചിൻ്റെ അടുത്ത് മറ്റേ കൊച്ചിനെ കണ്ടില്ല മറ്റേ കൊച്ച ഇവിടെ വന്നിരിക്കും. വിളിക്കുന്നത് ആരെങ്കിലും ന് ഏനെങ്കിലും ഫോം വിളിക്കാനാെന്ന് പറയും
ആഹ് ആഹ് ആഹ്
പിന്നെ ന്യൂസ് ഓരിടത്ത് വീണാ മതിയല്ലോ.
ആഹ് ആഹ് ആഹ്
അങ്ങ് പടർന്നോളം
ഉം ഉ ഉം
എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിച്ച എടുത്താലൽ അവർക്ക് ഞാൻ ആരാണ് കാണിച്ചു കൊടുക്കുന്നത്.
ഉം ഉം ഉം
ഒരു വല്ലാത്ത സൈസ ഇത്. ബോംബന്നൊന്നും പറയാൻ പറ്റത്തില്ല. ബോംബ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിലും കഷ്ടമാ
എടി എന്തിനാ ഇവിടെ വന്ന് ഇവിടെ വന്ന് ഇരിക്കുന്ന എന്തിനാ മോൻ.
പ ടിം മീറ്റിംഗ് മൂന്നരയ്ക്കുള്ള പിടിഎ മീറ്റിങ്ങിന് വന്നതാ
അതെന്തിനാ ഇവിടെ വന്നിരിക്കുന്ന സ്കൂളിൽ പോയിരുന്നാ പോരെ. ഇവിടെ വന്നിരുന്നിട്ട് ഇനി ഇവിടുന്ന് നടന്ന് അങ്ങോട്ട് പോവോ.
ഉം ആഹ്
അതെന്തിനാ
അത് എനിക്ക് അറിയത്തില്ല അവരുടെ കയ്യിൽ ഒന്നില്ല ചുമ്മാ താടി നോക്കാൻ വന്ന താടി ഇവരെ ഇന്നൊരു മീറ്റിംഗ എന്ന് പറയുന്ന സാധ്യ എന്തിന്റെ മീറ്റിംഗാടി. പേരൻസ് മീറ്റിംഗോ പേ ഈ സമയത്തോ. ഇതെന്തുവാ കേൾക്കുന്നവര് വട്ടരാണോ.
മൂന്നരക്ക് പിടിഎ മീറ്റിംഗോ
പരീക്ഷയാണ
നാളെയുണ്ട് അമ്മൂനുണ്ട് നാളെ
എന്തിന്റെയാ
ചുമ്മാ ഒരു പീറ്റിയേ മീറ്റിംഗ്.
ആത് എന്തൊരു മിറ്റിഗാ.
സ്കൂൾ തുറന്നതിന് തെരഞ്ഞെടുപ്പ് എല്ലാംകൂടി വെച്ചിട്ട് ഒരു പിടിഎ മീറ്റിംഗ് പുതിയ ആളെ ഒക്കെ തിരഞ്ഞെടുക്കേണ്ട അതിനുവേണ്ടി
അതിതോരേ തേറഞ്ഞടുത്തില്ലേ
ഇല്ല ഇല്ല
അത് തേരഞ്ഞെടുക്കേണ്ട ഞാനങ് പറയാം ആരാന്നൊക്കെ ഉള്ളത് ആരാ പേര് ര് പറയുന്നില്ല നേരത്തുള്ള ആള് വന്ന ണ്ടല്ലോ.
ആഹ
അയാള് തന്നാ മെയിൻ സ്ഥാനം ഉ എന്തിനാ പിന്നെ തേരഞ്ഞെടുക്കുന്നേ അയിനകത്ത്ങ്ങ് ഇരുത്തിയ പോരെ
അയാള് അവിടെ ഇരിക്കുന്നോണ്ട് എന്താണ് പ്രയോജനം
അയ്യോ അത് പിന്നെ പത്ത് നേല കെട്ടിടമായിട്ട് മാറി പിന്നെ രണ്ടാമത് വരുന്ന സാധനംന്ന് പറയുന്നത് ഈ ആഹ് മോഡ് സ്കൂ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ടല്ലോ
ആഹ് മനസ്സിലായി മനസ്സിലായി ആ ആഹ്
ഇതങ് ചെയ്താ പോരെ ഇവർക്കങ്ങ് ഫോണിൽ വിളിച്ചങ് പറഞ്ഞാ പോരേ നാളെ നിങ്ങളാ സ്ഥാന എന്തിനാ ബാക്കിയുള്ളവരേ വിളിച്ച് കഷ്ടപ്പെടുത്തുന്നേ ഞാൻ ഞാനവിടെ പഠിപ്പിക്കുന്നു പഠിപ്പിച്ചുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഈ നടത്തുന്നതിന് മുന്നേ തലേന്നൊരു ചർച്ചയ അവിടെ
ആഹ് ഹഹ ഹ
ഓഫ്
എന്റെ അടുത്ത് ന്നിട്ട് എന്റെ അടുത്ത് ഇന്നലെ വിളിച്ചു പറഞ്ഞ് വിളിച്ചു എന്നെ മെസ്സേജ് അയച്ച് ഇട്ടിട്ടുണ്ട് സാറ് നാളെ എ പി ടി എ മീറ്റിംഗ് ഉണ്ട് വരണേ മറക്കല്ലേ
ഉ
ഞാൻ പോത്തില്ല
ക്ലാസ് ടീച്ചറാന്നോ വേറെ ജോലിയില്ല ആ സമയത്ത് നാലക്ഷരം പഠിച്ചു കഴിഞ്ഞാ കിട്ടും അയാടെ ഇക്കാര്യം പറഞ്ഞണ്ടോരുന്ന എന്തോ കിട്ടാനാ
പിന്നെ അവര് പറയുമ്പ പറയുമ്പോ ചെല്ലാനും എടുക്കാനും എന്നെ കൊണ്ടാന്നുവയ്യ
എന്തിനാ അവിടെ മാർക്ക് കാണിക്കാനൊന്നുമല്ലല്ലോ
ആഹ് നമ്മക്കേ ഒന്നാമത് സമയല്ല ന്നിട്ട നമ്മള് ഇങ്ങനെ തെണ്ടിതിരിഞ്ഞ് നടക്കുന്നേ
ഏഹ് അയാക് ചുമ്മാ സമയങ്ങള നമ്മ ചുമ്മാ അയാക്ക് വട്ടാ ഉ
ഇച്
ആ സാറ് തന്നെ എല്ലാവരും ആ ആ ആ സാറു തന്ന എല്ലാരേം തിരഞ്ഞെടുത്ത് വെച്ചേക്കുന്നത് അയാളെയൊന്നു മാറ്റി നോക്കൂ സ്കൂളിൽ രക്ഷപ്പെട്ടു
അയാൾ എടക്ക് വെച്ച് പോയി ല്ലേ പിന്നെ എല്ലാരും കൂടെ പോയി വിളിച്ചോണ്ട് വന്നേല്ലേ
ചുമ്മാതാടി ത്തന്നെ വന്നതാ
ആന്നോ
പോയി വിളിച്ചോണ്ട് വന്നതാ അത് ചുമ്മാ പാട്ടൊപ്പിച്ചതാ
തന്നെയിങ് പോരുന്നേയാനോതിരിച്ച്
തന്നെ അവി അവിടെ ചെന്നപ്പോഴത്തേക്ക് നമ്മള് ഒരിടത്ത് ചേലു ഇവിടാണെങ്കീ എല്ലാരും ദൈവത്തെ പോലെ പുക്ഴത്തി വെച്ചേക്കുവ മണ്ടേ വെച്ചേക്ക ഒക്ക് വരുന്ന അവടേ നിക് അവിടെ ചെന്ന് അവിടെ ചെന്നപ്പോ ഒരു പട്ടികുഞ്ഞു പോലും തിരിഞ്ഞു നോക്കുന്നില്ല
ആം ഹഹ
എന്തോ ഒരു ഗ്രഹണം കാണിക്കാനോ എന്തോ അതും ടെലസ്കോപ്പ്ങ്ങാട്ടെ പിടിച്ചുകൊണ്ട് രാത്രിാങ്ങാണ്ടെ എന്തോ പിള്ളേര് പോലും ഒരാള് വന്നില്ല അങ്ങനെ വിഷമൊക്കെ നമ്മടെ അടുത്ത അപ്പറത്തെ ക്ലാസ്സിലെ ടീച്ചറിൻ്റെടത്ത് പറഞ്ഞേ
ആഹ് ഹഹ ഹ
അവരെല്ലാം എന്നോട് പറയാറുന്നു അപ്പൊ എനിക്കോരു വിലെം ത ന്നില്ല ഞാന എവിടെ അങ്ങനെ എവിടെ അവിടെ എങ്ങനെയ ആായിരുന്നു ഇവിടെ അവിടെ അവിടെന്ന് വെച്ച കഴിഞ്ഞാ വലിയ ക്ലാസ്സൊക്കെ ഒണ്ട്
ആഹ് ആഹ് ആഹ് -
അഹ് അവർക്കേ ഇത് കൊടുക്കത്തുള്ളൂ പ്രധാന്യം കൊടുക്കത്തുള്ളൂ ഇവിടെ ഇത് മാത്രമേല്ലേള്ളൂ
ആഹ് ആഹ്
അതുകൊണ്ട് കിട്ടിയതാ അപ്പൊ ഒന്ന് ഇല്ലാ എന്തോ ഒരു ഭയങ്കര ഫീലിങ് ഒറ്റപ്പെടുന്നൊരു ഫീലിങ് അങ്ങനെയൊക്കെ പറഞ്ഞ്. അങ്ങനെ എന്നിട്ട് വേറൊര് സാധനം ഒണ്ടായിരുന്നല്ലോ അവിടുത്തെ ഒരു ച്ചിനീളള്ള ഒരാള്.
ആഹ്
ആഹ് അയാടെ പേര് പറഞ്ഞ ഇവിടെ കൊണ്ടുവന്നതെന്നൊക്കെ ചുമ്മാ പറഞ്ഞതാണ് തന്നെ. സ്വന്തം ഇഷ്ടത്തിന് ഇവിടെ വന്നതാ.
ഓഹോ ഹോ ഹോ പക്ഷെ നമ്മള് പുറത്തെറങ്ങിയ ഇങ്ങനല്ലല്ലോ.
ആഹ് അപ്പം മറ്റേ സാറ് പോയതുകൊണ്ട് ഇപ്പം എനിക്ക് മെയിൻനോട്ടം കിട്ടൂന്നും അറിയാം.
ഹേ ഹേ ഹേ ഹ
മനസ്സിലായോ എനിക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നും അറിയാം. ഇപ്പം വലിയ സ്ഥാനം ആ ടീച്ചറിനാണെങ്കിലും ടീച്ചറിന്റെ ഇടത് കൈയ്യാ പേര് പറയുമ്പോ പുള്ളി ക്കാൻ്റെ പേരേ പറയത്തുള്ളൂ അവർ പേര് ഈ നാട്ടുകാർക്ക് ആർക്കും അറിയത്തില്ലായിരിക്കും.
ആഹ് ആഹ് ആഹ് -
ഇതൊക്കെ സാറിൻ്റെ. ഭയങ്കര സാറിന് സാറ് സാ സാറിന് സാധാരണ ബുദ്ധിയല്ല ഒരു മൂട സാറെന്ന് വെച്ച് കഴഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ശ്രേഷ്ഠ. ഠ ബുദ്ധിയാ സാറിനുള്ളത് -
ആഹ്
സാർ സാധാരണക്കാരനെ അല്ല സാറിന് എങ്ങനെ പെരുമാറണം എന്ന് ഇപ്പൊ എന്നെടു ത്ത് പറയുന്ന കാര്യമായിരിക്കത്തില്ല നിന്നോട് പറയുന്നത്
ഉ
എനിക്കത്കൊണ്ട് ഞാൻ സാറ് ഏത് കിട്ടിയില്ലെങ്കിലും ജോബ് ഇല്ലാതിരുന്നാലും ഞാൻ ആ സ്കൂളിൽ കേറത്തില്ല.
ഉം ഉം
ഞാൻ ഒറപ്പിച്ച് വെച്ച അതൊണ്ട് പിന്നെ ഞാൻ അവരു ആയിട്ടൊന്നും വലിയ ഇതാവാത്തത്.
ഉം ഉം ഉം മറ്റേ ടീച്ചറ് നോമ്പു മുറിക്കത്തൊന്നുമില്ലയോ? ണ്ടായിരുന്നല്ലോ
ഇല്ല ആരും പിടിക്കത്തില്ല ആഹ് -
സ്റ്റാറ്റസ് കാണ്വൊ?
സ്റ്റാറ്റസ്കാണും-
ഉം ഉം -
ഉം അതൊണ്ട് ഞാൻ പറഞ്ഞു അതൊണ്ട് ചുമ്മായിങ്ങനൊക്കെ പറയും ഇതെന്തിനാണ് ഇവിടെവന്നിരിക്കണേ മിക്കാറ് മേളി കണ്ണാടിക്കുള്ളി കൂടെ കാണുന്നുണ്ടായിരിക്കും. കണ്ണാടി കൂട്ടി കൂടെ നൊ
ഉം ശരിയെന്നാ ഞായെടയ്ക്ക് വിളിക്കാം.
ആഹ് ഓക്കെ
ശരി